ഹലോ.
ആഹ് കേക്കാമോ?
ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെണ്ട് സു സുഖാണ് ച നോമ്പാണ് അപ്പന്ന്. ആയി തൊട്ങ്ണ് ടൈം ആയിത്തൊടങ്ണ് ഉം.
ആഹ് എല്ലാ ഒക്കെറെഡിയായോ?
ഏഹ്.
എല്ലാക്കെ റെഡിയായോ?
ആഹ് ഇന്ന് ചോറന്നാക്കിക്ക. വയ്യഞ്ഞൊരു പണിക്ക് ഞാനു ന്റെ മോളും.
റ്റുല.
എല്ല മോള് മാത്ര നോറ്റിട്ടുള്ളൂ അപ്പപിന്നെ ചോറന്നെ ഉച്ചക്കത്തെ. എ ചോറ്പ്പം കൊം ഫ്രഷാക്കിപ്പൊന്ന് റെഡ്യാക്കി വെച്ച്ണ്.
ഉം ആഹ്.
ഇപ്പ ഇന്നങ്ങനെ മതി പിന്നെ മാങ്കോ. വേണം പക്ഷെ ഇന്ന് വാങ്ങിയില്ല ഇന്നലൊക്കെ വാങ്ങിന്നുപ്പ ന്ന് വാങ്ങി. കിലെ എന്നു ആവുമ്പ എണ്ണക്കടികളല്ലേ. ത്ര വല്ല്യ ഗുണൊന്നുല്ല്യ പിന്നെ മാങ്ങ ജ്യൂസ് അട്ച്ചെച്ച്ണ് പ്പതൊക്കെ മതി. ഇന്നങ്ങനെക്കെ പോട്ടെ നാളെനി സെറ്റാക്കാ നാളെഞ്ഞ് കുട്ട്യോളൊ ളെ ഒയിവല്ലേ അപ്പോ നാളെല്ലാരും ട്ക്കും. അപ്പൊക്കെ റെഡിയാക്കാ, അവടെന്താ അവസ്ഥ മഴ ണ്ടോ? എന്തൊക്കെയാണ്?
ആഹ് മഴാ രാവിലെണ്ടാരുന്നേ. പ്പ ഇല്ല മഴയില്ല, വെയിലായിര്ന്നു ഇന്ന് ഫുള്ളും.
ആഹ്. വടെ ചെറ്തായിട്ട് മഴണ്ട്. വെയിലുണ്ടായിന്ന് രാവിലെ പിന്നെ മഴ പയി തുണിയള ക്കെ പൊറത്ത്ട്ട്ട്ട് പിന്നെ ഞാന് അവ്ട്ന്ന്ട്ത്ത് കൊണ്ടന്ന് ഒക്കെ അകത്ത്ട്ട്. മോൾള് കൊണ്ടോയി തോര ടലാണ്. ആഹ് പൊറത്തോട്ട് പോവാറ്ണ്ട്, പഷെ ഇന്ന് പോയിട്ടില്ല്യ. പ്പ സ്കൂൾ ടൈമായതോണ്ടേ രാവിലെ പോയി കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം ഒഴിവില്ല്യല്ലോ, ലീവില് ഞമ്മള് പോവും. ഒഴിവ് കിട്ട്ണ സമയത്തൊക്കെ ലോങ്ങ് അങ്ങനെ പോവും അട് ത്തൊന്നും പിന്നെ ഇത്ര തന്നെ പോവാറില്ല. കുട്ടികളെക്കെ കൂട്ടി അങ്ങനെ പോവല്ണ്ടേ എപ്പഴേങ്കിലൊക്കെട്ടൊ എപ്പോഴൊന്നുല്ല്യാ ഒഴിവക്കെ കിട്ടുമ്പോ സമയത്ത്, അവിടെ പോവുലേ.
ഉം ഉം.
ങ്ങള് പൊറത്തോവു
ആഹ്, പോവും. മിക്കവാറും ആ ശനി ഞായറൊക്കെ ആ ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്.
ആഹ് ആഹ് ആഹ് കുട്ടികൾണ്ടാ?
ആഹ് രണ്ട് പേരുണ്ട്. കൂടുതലും ആക്കാടെ ആഹ് പത്തിലും എട്ടിലും പഠിയ്ക്കുന്നു.
ഓഹ് അയ്ശെരി. ഇന്റെ വെല്യ മോള് പത്തിലാണ്, ൻക്ക് നാലാള്ണ്ട്, താഴെള്ളാള് ഏഴാം ക്ലാസ് എളേതിന്റെ താഴെള്ളാള് നാലിലാണ്, അയ്ന്റെ താഴെള്ളാള് പ്രാവശ്യാക്കി. ഇന്ന് രണ്ട് പെണ്ണും രണ്ടാണും. ഒരു പെണ്ണ് പിന്നൊരാണ് പിന്നൊരു പെണ്ണ് പിന്നൊരാണ് അവിടെ.
അവിടെ മൂത്തത് മോനാണ് രണ്ടാമത്തെ മോള്.
ആഹ്, അയ്ശെരി ഹസ്ബൻ്റ് വടെണ്ടോ? ഉം, ഉം
ഉം, ഞാൻ തുണിക്കടയില ജോലി ചെയുന്നു.
ഓഹ് അ ശെരി. ഹസ്ബന്റോ?
അല്ലല്ല കച്ചോടം.
ആഹ് ആഹ്, അങ്ങനെല്ലേ
ഉം.
പിന്നെ ങ്ങെനെ എട്ത്തൊക്കെ വീടൊക്കെണ്ടോ? നിങ്ങളെട്ത്തൊക്കെ വീട്‌കളൊക്കെണ്ടോ?
ആഹ് ഇഷ്ടം പോലെ വീട്ണ്ട്. അടി അട് അട്ത്തട്ത്ത് വീട്കളാ.
ആഹ്, തൊട്ടട്ത്താണ്ല്ലേ. അയൽവാസ്യളക്കായിട്ട് ങ്ങള് എല്ലാരുങ്ങനെ കൂട്ട് കൂടോ?
ആഹ് നല്ലാ ന്നാ എല്ലാരും നല്ല ആഹ് പൊർത്തൊക്കെ പോവാറുണ്ട്. എല്ലെരുംകൂടെ ഒരുമിച്ചിരിയ്ക്കാറുണ്ട്. ഉം.
പറിണേക്കാ ആവൂ ഞങ്ങളയ്നൊന്നും പറ്റാത്ത അയൽവാസ്യളാ ഷെ ഞങ്ങളവടെ തേ പോലെ സമയം കിട്ടാ പൊറത്തോവും, ചായൊടിക്കാൻ പോവും, എല്ലാരും കൂടെ ഭയങ്കര രസം പറഞ്ഞിരിക്കും, ഒരു വീട്ട്ല് എല്ലാരും കൂടെ ചെന്ന്ട്ട് പെര്ന്നാൾ ടൈമിലൊക്കെ രാ ഇവ്ടെ വന്നിര്ക്കു എല്ലാരും. മൈലാഞ്ചിടും. അങ്ങനൊക്കെ രസം അങ്ങൻത്തെ പരിപാടികളൊക്കെ ചെയ്യും.
അങ്ങനെയന്ന നമുക്ക് പിന്നെ ഒ അയൽവാസികള് എല്ലാ മതത്തിൽ പെട്ടവരു ഉണ്ട്. അങ്ങനെ എല്ലാവരു ആഹ് എല്ലാവരും ഒരുമിച്ചിരിയ്ക്കും സംസാരിയ്ക്കും.
ആഹ് അങ്ങനെലേ വൈകുന്നേരം ന്താ ണ്ടാക്കി.
ആഹ് വൈകു ഞാൻ ഒരു കടയിലാ നിയ്ക്ക്ന്നതേ. ഞാ ഒമ്പത് മണിയാവും വീട്ടി ആഹ് അതെ.
ആഹ് അയ് ശരി
ഇവടെത്തന്നെ എല്ലാത്തിനും സൗകര്യൊണ്ട്
ഓഹ് അയ് ശരി അപ്പൊ മക്കളെടുത്ത് ആരുണ്ടാവു അമ്മണ്ടാവും ആഹ് അയ് ശരി
ഉം പിന്നെ കൃഷിയൊക്കണ്ടോ വീട്ടില്
ഇല്ലല്ലാ വീട്ട്ല്ലില്ല ഞങ്ങള് പാടം വയലൊക്കള്ള സല്ത്താണ് ഞങ്ങള് താമസിക്ക്ണത് ഞങ്ങള് താമസിക്ക്ണ അപ്പറ്ത്തൊരു പാടത്ത് നെറയെ ഏഹ് കൃഷികൾണ്ട് നെല്ല്ണ്ട് ആഹ് പിന്നെ വെള്ളരി ഞാ ചെരങ്ങാ പ ടവലം, വെണ്ടയ്ക്ക, ചീ രാ, ചൊവപ്പ് ചീര, പച്ചച്ചീര അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ദാ അപ്പറ് തൊട്ടപ്പറ്ത്തന്നേണ് വയല് അവടെണ്ട് പാടത്ത് ഞങ്ങളൊര് പാട ഏരിയാണ് ഞങ്ങള് നിക്കണ സല് സ് ഥലം പിന്നെ വെള്ളൊക്കെ ഇഷ്ടംപോലെ വെള്ളണ്ട് മഴ സമയത്ത് നല്ല വെള്ളൊക്കെ പൊന്ത് നമ്മളെ അടുക്കളൊക്കെ വരെ വെള്ളം വന്ന് നെറങ്ങി നിക്കും പക്ഷേ അവുത്ത്ക്ക് ഇതുവരെ വന്നില്ല ചെറുതായിട്ടുള്ള ഇവടെ വരെ കേറിയിട്ടുള്ളു ഫുള്ളായിട്ട്ട്ടെ നമ്മള് മഴ സമയത്തൊക്കെ നല്ലോം വെള്ളം നറയുമ്പം മെഷീനൊ ക്കെ വാഷി മെഷീക്കെടുത്ത് ഞമ്മള് പൊറ്ത്താണ് മെഷീൻ വെച്ചിട്ട്ള്ളെ അതൊക്കെട്ത്ത് ഞമ്മളാ അകത്ത്ക്കും മാ റ്റും ആയ സമയത്ത് നല്ല മഴയൊക്കെ കൂടുമ്പോ അങ്ങത്തെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉം മഴ വെരുമ്പോ അതൊരു പ്രശ്നല്ല കൊഴപ്പല്ല നല്ല സ്ഥലാണ് നിക്ക്വ സ്ഥലൊക്കെ നല്ലെ കൊഴപ്പല്ല വെള്ളം ഇഷ്ടം പോലെ വെള്ളാണ് അമ്മക്കത്യാവശ്യൊള്ള സാനാ അത് ഇഷ്ടം പോലെണ് ഏത് സമയത്തും വെള്ളം ഇവടെ പൊന്തി നിക്കും ഇവടെ വെള്ളം കൊണ്ട് കളിയാണ് കു ട്ടികളൊക്കെ കു കുളിക്കാനൊക്കെ ചെന്നാലും വെള്ളം ഷവറ്ന്റോട്ടിലങ്ങനേ നിക്കും നിക്ക നല്ല വെള്ളക്കളിയാ അപ്പങ്ങത്തെ അവടെ ക്കങ്ങനെ ഇങ്ങളെ വീട്ട്ലൊക്കെ വെള്ളണ്ടോ
എന്നും എല്ലാ സമയത്തും കാണത്തില്ല അവടെ ഫുള്ളും ലൈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊഴപ്പവില്ല പക്ഷേ
ആഹ്
വെള്ളം കൊറവുള്ളോരുണ്ട് കൊഴൽ കെണർ ആഹ് അടിക്കേണ്ടി വരാറുണ്ട് ഞമ്മക്കും കൊഴൽ കെണറാണ് കെണറ്റില് വെള്ളോവില്ല
ഉം അയ് ശരി ഈ കൊഴൽ കിണറിന്ങ്ങനെ പറയണേക്കാലോ പിന്നെ വെള്ളത്തിന് ചെറിയ ടേസ്റ്റ് വ്യ ത്യാസണ്ടാവും അതേപോലെ ആഹ് പിന്നെ അമ്മളെ ബാത്റൂമൊക്കെ കെഴുകി കഴിഞ്ഞാല് കറ പിട് ച്ച പോലെണ്ടാവും അതൊക്കണ്ടോ ശരിയാണോ
ആഹ് അതൊക്കെയുണ്ട്
ഇണ്ട്
ഉണ്ടുണ്ട് പിന്നെ വെള്ളത്തിന് വെള്ളത്തന്നെ വേണോല്ലോ
ആഹ് അതെ വെള്ളത്തിന് വെള്ളം തന്നെ വേണം വെള്ളണ്ടോ ന്ന്ട്ടയില് കൊഴല്ല് കൊഴല് കിണറ്ൽ വെള്ളണ്ടോ ആഹ് ടേസ്റ്റ് വ്യത്യാസെന്ന് പറിയമ്മള് ചായയ്ക്കൊക്കെ ടേസ്റ്റ്ണ്ടാവും കൊറവ്ണ്ടാവുന്ന്ലെ
ആഹ് ഇണ്ടാവും
ആഹ് അയ് ശരി പിന്നെ ശീലായി കഴിഞ്ഞാല് പിന്നെ കൊഴ
മൂന്നാല് കൊല്ലം കൊഴപ്പവില്ല പിന്നെ കെണറ്റില് മഴയാ വുമ്പം കെണറ്റില് നല്ല വെള്ളം ഓഹ് ഊറ്റുണ്ടാവും വെള്ളോം കാണും പക്ഷേ ന ആഹ് കെണറ്ത് വേറെയുണ്ട്
ആഹ് ക്ഷേ വേനല് വെര്മ്പോ വെള്ളണ്ടാവൂല മഴ പെയ്യുന്ന സമയത്ത് വെള്ളണ്ടാവുലേ ആഹ് അങ്ങനെയാണ് ആഹ് ആഹ് ആഹ്
അതോണ്ട് കെ മഴ പെയ്യുമ്പോ കെൺറ്റില് ടാങ്കിലടിച്ചിടും വെള്ളം
ആഹ് നല്ല വെള്ളം കിട്ടുമ്പലെ? പക്ഷെ അതും മറ്റതും നല്ല, വ്യത്യാസണ്ടാവലെ ടേസ്റ്റ്.
ഒണ്ടൊണ്ട് ലൈൻ പൈപ്പുണ്ട്.
ആഹ് അത്ണ്ട്, ഉം.
ഉം.
നമ്മക്കൊന്നും അതില്ല ലൈം- പൈപ്പിന്റെ ഇതൊന്നും, നമ്മളിവിടെ വെള്ളം ഇണ്ടായിട്ടാവോ? അതിലൊന്നാരും വലി- വന്നിട്ടുല്ല ഇതിലെ വലിക്യാനൊന്നല്ല, വെള്ളത്തിന്റെ കൊറവ്ള്ളാ സൈഡ് കൂടൊക്യേ കാര്യല്ലേ, ഈ.. കൊയൽപൈപ്പ് വെര്ന്നത്.
ആഹ് ആഹ്.
നമ്മള ഇതിലൊന്ന ഇപ്പൊ അങ്ങനെ പ്രശ്നല്ല ഇവിടൊക്കെ മേലെ കൊർച്ച് കുന്നോട്ട് മലക്കെണ്ട്- അവിട്ക്കൊക്കെ. പൈപ്പ് ലൈന് വരുന്ന് പറയ്ണ്ട് എന്താ അറീല. ഉം അങ്ങനൊക്കെ പറയ്ണ്ട്.
ഉം നമുക്കും കൊയൽ വെള്ളൊക്കെ. രാവിലെ ചപ്പാത്തിം, കെഴങ്ങ്കറി. രാവിലെ ചപ്പാത്തീം, കെഴങ്ങ്കറേർന്നു.
രാവിലെ, രാത്രോ? അതന്നെ രാത്രിം.
അല്ല, രാത്രി ചോറ് തന്നാ എല്ലാരും കഴിക്കുന്നെ.
ആഹ് അത് ശെരി ചോറെന്നെ രാ-
ത്രി ആഹ്, ഇവിടെ പിന്നെ ചോറ് നിർബന്ധാണ്. കുട്യേൾക്കും.
ഇങ്ങളൊക്കെ എന്താ? പച്ചക്കറിയാണോ, മീന്, ചിക്കനൊക്കെ വാങ്ങോ?
മീന് സ്ഥിരമായും മേടിക്കും.
മീൻ മേടിക്കും, ആഹ് നമ്മളൊക്കെ അങ്ങൻതന്നെ ചോറിലേറെ വേണ്ടത് മീനും, കൂട്ടാനാ, അപ്പോ എല്ലാർക്കും അതാ പ്രശ്നം കൂട്ടാൻ തോനെ വേണം.
ഇല്ലാതെ.
അത് ശെരി. കൂട്ടാന്, ഉപ്പേരി ഉപ്പേരികളൊക്കെ വേണോ ദിവസം. ഉപ്പേരി ഒക്കെ ഇണ്ടാക്കോ? ദിവസോം ഉപ്പേരി ഒക്കെ ഇണ്ടാക്കോ?
അല്ല പൊത്ത്ന്ന് മേടിക്കാറാ പതിവ്.
ഉപ്പേരിയൊക്കെ.
അത്ന്ന് വെച്ചാ ചായക്കടയിലെ പലഹാരാണോ?
ഇല്ലല്ല, നമ്മള്- പയറ്തോരന്, അങ്ങനെയൊക്കെ ഉണ്ടാക്കുവോ? നമ്മുടെ ഇവിടെ-
ലായില്ലേട്ടാ.
പേരി.
ആഹ് ഞങ്ങള് പിഴുക്കള്, തോരൻ, അല്ലെങ്കിൽ വറുത്തത്, അങ്ങനെയൊക്കെ പറ.
ആഹ് ഞമ്മള ഇവിടെ ഉപ്പേരി, പയറ് പ്പേരി, കേബേജ് ഉപ്പേരി-
ആഹ് ഞങ്ങള് പയറ് തോരൻ- ന്നന്നെ പറയുന്നെ, അതാ എനിക്ക് മനസ്സിലാവാഞ്ഞെ. ചിന്നിയ ചായക്കടയിലെ-
കോവക്കാ ഉപ്പേരി, അതോക്കെ അമ്മ ഇവിടെ- നല്ല നന്നാക്കി ഉണ്ടാക്കൂട്ടോ. ആഹ് ശരി. വെണ്ടക്ക, അങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങളും ഉം പേരിയായിട്ടും. പിന്നെ വൈകുന്നേരത്തെ കടികള്- ഞങ്ങള് അധികം പി വങ്ങനെ പ- കുറവാണ്, അതിവ നമ്മൾ ഉണ്ടാക്കും കലത്തപ്പം, നെയ്യപ്പം, പിന്നെ പഴം. ടാ പഴം കൊണ്ട് നേന്ത്രപ്പഴം കൊണ്ട്- പഴംപൊരിയോ എന്തെങ്കിലൊക്കെ ആയിട്ട്.
ആഹ് ഞങ്ങളും കൂടുതലും, നേ- ന്ത്രപ്പഴം വെച്ച് പിന്നെ, പഴംപൊരി ഉണ്ടാകും, ഉം.
ഇ കുട്ടികള് സ്കൂലിട്ട് വരുമ്പോ- എന്തായാലും വണം ആഹാ, എന്തെങ്കിലൊക്കെണ്ട സമയത്ത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ മേടിക്കൂ.
അവിടെ പുറത്തുന്ന് മേടിക്കും, ഉം വീട്ടിൽ ഉണ്ടാക്കാൻ ആരുല്ല ട്ടോ, ഞാൻ. കടയിലായതു കൊണ്ട്
അപ്പൊ അമ്മ ഇല്ലേ വീട്ടില്
അമ്മ ഉണ്ട് അമ്മ അങ്ങനെ അത്ര വല്യ ബുദ്ധിമുട്ടാ വയ്യാ
ആഹ്
വീട്ടില് ഒമ്പത് മണിയ ആകുമ്പ എത്തും ആഹ് ഇവിടെ അടുത്ത് ഞങ്ങക്ക് നടന്നു പോകൻ ദൂരേ ഉള്ളു
ഏ ഹസ്ബന്റ് ഉണ്ടപ്പയില്
ആഹ് ഉണ്ട്
ആഹ് നിങ്ങള് രണ്ടാളും കൂടെ ആണല്ലേ ആ വലിയ കടയാണോ വല്യയ കടയാണോ
സിന റെസീന ആ ഇപ ടെ
ആഹ് അവിടെ എന്താ കസ്റ്റമർ വിട്ടാണോ തിരക്കായോ
നാലു വയസുള്ള ആൺകൊച്ച്ബ സ്
കസ്റ്റമർവന്നല്ലേ അവിടെ കസ്റ്റമർ വന്ന
ആഹ് വന്നു
ആഹ് ക
അത് കുഴപ്പമില്ല അത് വേറൊരാള് വേറൊരാള് ഉ വേറരാള് നോക്കുന്നു
വേറെ ആളുണ്ടോ കടയില്
ആഹ് ഞങ്ങൾ മൂന്ന് പേരുണ്ട്
ആഹ് അയ്ശരി ആഹ് ആഹ് അപ്പൊ ആള് വന്നല് പ്രശ്നല്ലല്ലേ ആള് നോക്കാണ്ടല്ലോ വല്യ കടയാണ അത്
ഇപ്പവരാ ട്ടോ അപ്പം അവര് വേറൊരാളന്റെ സെക്ഷനിലാണ് ആള് വന്നത്
ആഹ് ആഹ് ഇത് കട വൽതാ
ആഹ് വല്യയ കടയാ ചെരിപ്പുണ്ട് പിന്നെ ഫാൻസി ആയിട്ടും ഉണ്ട് ആഹ് എല്ലാംണ്ട്
ഉ ഉഷാറാവട്ടെ നല്ല കച്ചവടൊക്കെ ഉണ്ടായി അടി പൊളിആവട്ടെ ഉഷാറാവട്ടെ
ഉ ശരി ആഹ് വേറെ പ്രതേകിച്ചൊന്നുമില്ല അങ്ങനെയക്ക ആഹ ശരിയാ ശരി